ഹലോ കേക്കാമോ?
ആഹ് കേക്കാം ഇന്നാ വിശേഷം ആഹ് കേക്കാം എന്നാ വിശ്
ആഹ് എന്തുണ്ട് വിശേഷം നല്ല വിശേഷടം അവിടെ എന്തൊക്കെ ഇണ്ട് വിശേഷം ആഹ് ഇവിടെ നല്ല മഴയൊക്കെ ആയിര്ന്നേ
ആഹ് ഇവിടെ
അഹ് ആഹ് അടെ മഴ ഇണ്ടാര്ന്നോ
ഇവിടെ മഴ ഇന്നില്ലായിരുന്നു മഴ. ഇല്ലെയ് ഇന്ന്
ആഹ് ഉ ഇവിടെ നല്ല മഴയാരുന്നേ. ഇപ്പ ഇച്ചു വെയിലു തെളിഞ്ഞു വരുന്നെ
ആഹ് ആഹ് ആഹ്
പിന്നെ തനവിടെ എല്ലാർക്കും പനിയൊക്കെയാര്ന്നു. കാര്ണം ഇബെടെ പനിയാ എല്ലാർക്കും എളേ രുന്നൊക്കെ മേടിച്ചു കുടിച്ചോ ണ്ടിരിയ്ക്കുന്നു ഉം എല്ലാ രണ്ടാക്കും രണ്ടു മൂന്നു ദിവസ് ചേ പനി വന്നിട്ട്
അഹ് അഹാ
ഏതാലും പോയി മരുന്നെല്ലാം മേടിച്ചാശുപ ഇത്രേം അത് കഴിച്ചോണ്ടിരിയ്ക്കുന്നു. ന്നൈച്ചിരി കൊറവൊണ്ടെ എല്ലാർക്കും കാലാവസ്ഥത്തേടെയാന്നാ പറഞ്ഞേ
ആഹ്
അവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ
ആഹ് ഇവിടെ ആഹ് ഇവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്നു
ഉം
ഇമെനെ ജോല്യ
പിന്നെ ജോലിയൊക്കെ കൊഴപ്പില്ലാതിങ്ങനെ പോകുന്നു പിന്നെ മഴടേതായ ബുദ്ധിമുട്ടുകളാണ്ട്ച്ചാ ചെല ദെവസ ഇല്ല ഏഹ്
ആഹ്
ഇല്ല ഞാനു പോയില്ലജോലിക്ക്. എന്റെ കാലു വയ്യാതിരിക്കയാണ് രണ്ടാഴ്ച് ചേട്ടേ അത് പ്ലാസ്റ്ററിട്ടിരിക്ക്യാ ശരിയായില്ല. ആഹ് അപ്പം ഞാൻ ഓൺലൈൻ വർക്കാ ചെയ്യുന്നേ
ആഹ് ആഹ് ആഹ് ആ ഞാനും ഓൺലൈൻ വർക്ക് ചെലതൊക്കെ ചെയ്യാറുണ്ട് ചെലപ്പോഴൊക്കെ
ഉം അ അഞ്ച് പൈസ ഒക്കെ കിട്ടാറുണ്ടോ അതീന്ന്
ആ അത്യാവശ്യം ഒക്കെ കിട്ടാറുണ്ട് അത്യാവശ്യം ചെറീയ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തക്ക രീതിയില് ഓടുന്നുണ്ട്
എഹ്
മേം
ആഹ് അത് നല്ലതാ മ്മള് എടയ്ക്ക് വീട്ടിലിരിക്കുമ്പൊക്കെ ചെയ്യാൻ നല്ലതാ
ആ ചെയ്യുന്നുണ്ട് എടയ്ക്കൊക്കെ സമയം കിട്ടത്തില്ല. കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യും ഏഹ്
കുട്ട്യേളൊക്കെ എവിടെ പോയി
കുട്ടികളൊക്കെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയില് പോയി. പള്ളി പോയേച് വന്നേച്ച് കുട്ടികളൊക്കെ അവിടെ എവിടെ ഒക്കെ ഇരുന്ന് ടിവി കാണുന്നു
ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
എന്തോ
ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
ആ ജോലിക്ക്‌ ഇപ്പൊ പോയിട്ട് ഉം ഇപ്പൊരാഴ്
ഉം ആഹ് ആഹ് മര്ന്നൊക്കെ മേടിച്ചോ
ആഹ് മരുന്നൊക്കെ മേടിച്ച്
ഉം
ഒക്കെ ഇങ്ങെനൊക്കെ പോകുന്നു ഉം
പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം മഴയൊക്കെ ഒള്ളതല്ലേ ഇപ്പം ആ വെള്ള
പനി ഒന്നും ഇല്ല പനി അല്ലായിരുന്നു വേറെ ഇച്ചിരി പ്രശ്നവായിരുന്നു പനിയ അന്ന് ഒന്നും പ്രശ്നം ഇല്ലായിരുന്നേ വേറെ ഒരു ശകലം ചെറിയ പ്രശ് ഞങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു ഉം
വേറെ ആശുത്രി പോയി മരുന്ന് മേടിച്ച് കൊറവില്ലേ
ആഹ് ആശ്വത്രി പോയി മരുന്നൊക്കെ മേടിച്ച് കൊറവൊണ്ട് അതുകൊണ്ട് ഇങ്ങനൊക്കെ പോന്നു കാര്യങ്ങള്
ഉം
ച്ചിരി പ്രഷറും ഷുഗറും ഒക്കെ ഒണ്ടാരുന്നേ അതൊക്കെ ഇച്ചിരി കൂടുതലാരുന്നു ഉം പ്പ അതിന്റേതായൊരു ചെ ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഒള്ളൂ വേറെ ഒന്നുല്ലാരുന്നു പ്രത്യേകിച്ച് ആഹ്
എന്നിട്ട് കൊറവൊണ്ടോ ഇപ്പൊ
ആഹ് ഇപ്പൊ കൊറവുണ്ട് ദൈവത്തിന്റെ കൃപയാല് ആഹ്
ആഹ് ഷുഗർറൊക്കെ നോക്കണെ എടക്കെടയ്ക്ക് നോകുവേ മരുന്ന് കഴിക്ക്വെ ഒക്കെ ചെയ്യണം പിന്നെ ആഹാരൊക്കെ ഒന്ന് നമ്മള് ക്രമീകരിച്ച് കഴിക്കണം ഷുഗറൊക്കെ ഒള്ളപ്പഴേ
ആഹ് ആഹാരവൊക്കെ ഏഹ് അങ്ങനെ ഇ
അവള് ഈ പറയുന്ന വലിയ പൈസ ഒന്നും ഇല്ല ആഹ് ആഹ് കഴിക്കാതിരുന്നാലും ഷുഗറ് കൂടും
അല്ല കഴിക്കുന്നൊണ്ട് ആവശ്യമുള്ള കഴിപ്പേ ഒള്ളു അങ്ങനെ അമിത കഴിപ്പൊന്നുവില്ലെന്നാ ഉദ്ദേശ്ചെ ആഹ് ആവശ്യമൊനുള്ള കഴിപ്പൊക്കെ കഴിക്കും
ആഹ് മരുന്ന് കഴിച്ചിട്ടിപ്പം കൊറവുണ്ടല്ലോ അന്നേരം
ആഹ് കൊറവൊണ്ട് കൊറവൊണ്ട് ആ ഇപ്പൊ ഇച്ചിരി വ്യത്യാസൊക്കെ വന്നിട്ടൊണ്ട് ഞാൻ നോക്കിയില്ല ഇനി ഒരു ഓൺലൈന് വഴി ഒരു ബി പി മെഷീൻ ഓൺ ചെയ്യണവെന്ന് ഓർടറെയ്യെണമെന്ന് വിചാരിച്
ഉം ഉം
ഒരു മോണിറ്റർ
ആഹ് ഒ ഓൺലൈൻ വഴി ഓർഡ്രയ്യുന്നെ നല്ലെയ പക്ഷെ വേറെ കാര്യൊണ്ട് കംപ്ലൈന്റ് വന്ന കഴിഞ്ഞാ പിന്നെ ശരിയാക്കാം ഭയ്ങ്കര പാടാ നമ്മളട്ത്തെ മെഡിക്കൽ സ്റ്റോറുകളീന്നൊക്കെ മേടിക്ക്യാണെങ്കിലേ ആഹ് വെലെയൊക്കെ ആവത്തൊള്ളൂ
പിന്നെ നല്ലവെലയാകു അതിലുംവല്ല്യയ വെലയാ ഓഹ്
ആയിരത്തഞ്ഞൂർ ഞാൻ ചോദിച്ച് ചോയിച്ചപ്പം ആയിരത്തഞ്ഞൂർ രൂപാ
ഓഹ് ആയിര്ത്തി അഞ്ഞൂറെന്ന് പർഞ്ഞോ ഞങ്ങടെ ഇവിടൊക്കെ ആയിരം ആയിര്ത്തി ഇരുന്നൂറ് രൂവ ഒള്ളു ആഹ് ഇവടെ ആയിരത്തി ഇരുന്നൂറ് രൂവ ഒക്കെ ഒള്ളൂ ഉം ആഹ് ആഹ്
അന്നേരം പിന്നെ അത് മേടിക്കാവല്ലോന്ന് വിചാരിച്ചു
ആഹ് ആഹ് ആഹ്
ആ
ആഹ് എനിക്കൊരു മെഷ്യൻ ഉണ്ടായിരുന്നു ഞാനത് ഉപയോഗിച്ചോണ്ടിരുന്ന രണ്ടാഴ്ച അത് കംപ്ലൈന്റ് ആയിട്ടോ എന്റെറെ എയർ കേയറിതാവുന്നുല്ല ആഹ് ആഹ് ഓ അത് അത് കുറേ വർഷം ഉപയോഗിച്ചു അഞ്ചാറ് വർഷത്തി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പൊ ഇപ്പൊ അതന്നെ ഏറെ കേയറുന്നാ താണ് ഇവിടത്തെ നാട്ടിലത്തെസാനം
ആഹ്
അത് നല്ല കമ്പനിയായിരുന്നുട്ടേഇപ്പം മോർസൺ എന്ന് പറയുന്നായിരുന്നുണ്ട് നല്ലതായിരുന്നു
ആഹ് ഡോക്ടർ മറഫിന്റെ ഇനിപ്പം എണ്ണൂറ് രൂപയേ ഉള്ളൂ
ആ എനക്ക് എന്താലും ഇനി ഒന്ന് മാറി വേറെ മേടിക്കണം അത് ശരിയാക്കാൻ ഭയങ്കര പടാ കൊടുക്കാനൊക്കെ
ആഹ്
ആഹ് അവർ എടുക്കുന്നില്ല
ആഹാ എന്ന ഞാൻ ഒന്ന് ഡോക്ടർ മാറുഫിന്റെ കണ്ടപ്പം
ഇപ്പം
ഓർഡർ ചെയ്യണമന്ന് വിചാരിച്ചു പിന്നെ വേറെ ഏതെങ്കിലും വാട്ടോർ
മാട്ടനട്ടത്തി ചെയ്ത് ചെയുന്നു തന്നെ എന്ത് ചെയ്യണം ആ ഡോക്ടർ മോർഫന്റെ നല്ല കമ്പനിയാ നല്ലത ഈടി നിൽക്കു അത്
ഉം ഹാ ഹാ
ആഹ് ആഹ് അ അതിനിപ്പം എണ്ണൂറ്റി നാപ്പതി മൂന്ന് രൂപയെ ഉള്ളൂ ആ
ആഹ്
നല്ലത ഓർഡർ ചെയ്ത് മേണ്ടിക്ക മേടിച്ചിട്ട് ഇടക്ക ഇടക്ക് നോക്കുമ്പോ നല്ലയാ
ഉം മേടിക്കാവുന്നോർത്ത
ആഹ് അത്യാവശ്യമായിട്ട ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ എലവർഗങ്ങളൊക്കെ ചില കൂടുതൽ കഴിക്ക നമ്മളലവർഗ്ഗങ്ങളൊക്കെ കഴിക്ക ഉപ്പൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഉപയോഗ പ്രഷർ ഒക്കെ ഒന്ന് ശെരിയാ പിന്നെ കാന്താരിയൊക്കെ ഉണ്ട കാന്താരിയൊക്കെ കൂടുതൽ ഉപയോഗിക്കണം
കാന്താരി ഇപ്പൊ കൊറവാ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു
ആഹ് കാന്താരി പിന്നെ ഡെയിലി ഓരോ എഗ് കഴിക്കുന്ന നല്ലതാ മുട്ട ഇത് ബി പി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തോളൂ
ബ്ലഡ് പ്രഷർ കൺഡ്രോളാവും ആഹ് ഓരോ എഗ് ഡെയ്ലി കഴിക്ക ക്കണം പിന്നെയും നമ്മടെ ഓട്സ് ഒക്കെ ഇല്ലേ
ഉം
ഓട്സ് ഒക്കെ നല്ലതല്ല ബി പി കൊറച്ച് നിർത്താനായിട്ടൊക്കെ
ആഹ് ആഹ എല്ലാം അങ്ങനെ പറളവിൽ ഒരുരക്കെ പറയുന്നൊക്കെ കേൾക്കാൻ പോയാ നല്ല കാശ് വേണം
ആഹ ഇല്ല ഇതൊക്കെ നല്ലത ഇതൊക്കെ തി തിന്ന് കഴിഞ്ഞ നമ്മടെ ബിപി ഒക്കെ കണ്ട്രോൾ ആയി നിൽക്കും കൊറെയൊക്കെ പിന്നെ മ്മള ഈ അരിയാഹാരവും അങ്ങനെയുള്ളത് കഴിക്കുമ്പോ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വരും അസമയം ഈ ഓട്സ് ഇങ്ങനെയുള്ള ഇല വർഗങ്ങക്കൊക്കെ ഒരുപാട് കഴിച്ചച്ച് കഴിയുമ്പോ്പേ കൊറയൊക്കെ ചെറീ കണ്ട്രോൾ ചെയ്യ
ഉം
ഞങ്ങടെവിടെ അമ്മക്കൊണ്ട് ബീ പി അമ്മ ൻക്ക് ഗുളിക കഴിക്കുന്നാ
ഹ്ആ കൺട്രോളിലാണോ?
ഓ എടക്ക് കൂടും. എടക്ക് കൂടിയൊക്കെ ബി പി എല്ലാം മന ന്നൊക്കെ മാറിക്കൊടുതേക്കുവാ ഡോക്ടർ. ചെല സമയത്തങ്ങ് കൊറഞ്ഞു പോവും ചെല സമയത്ത് കൂടിനിക്കും. രണ്ട് സൈ മൂന്ന് സൈസ് ഗുളിയൊക്കെയുണ്ട് കഴിക്കാൻ
ആഹ് ഹാ ഹാ
അതിന കഴിക്ക അത് പിന്നെ ഹേജായില്ലേ പ്രായ ആവുമ്പം അക്കെ കണ്ട്രോൾ ആവാൻ ഒരുപാട് പ്രയാസവാ
ആഹ്
ആഹ് അപ്പ പിന്നെ ഉപ്പില്ലെന്നും പർഞ് ഉപ്പൊക്കെ വാരിയിട്ട് കഴിക്കും ചെല സമയം
ആഹ്
എടയ്ക്കി ഉപ്പിലിട്ടതൊക്കെ കുടിവാട് കൂട്ട അതൊക്കെ കഴിക്കുന്നതന്നെഅപകടവാ. അതൊക്കെ ഒഴിവാക് ക്കാൻ പർഞ്ഞ കേക്കില്ല
ഓ അഹാഹാ ഉം
പ്പയാത് കൂടുന്നെ
ആഹ് ഓ എനിക്ക് ഇപ്പഴാ കൂടിയത് ത്രേം നാള് കൊഴപ്പൊന്നും ഇല്ലായിരുന്നു പാരമ്പര്യമായിട്ടിനി
ഇ പറഞ്ഞോ രണ്ടോടും ല്ലാതോ
ഉം
പ്പ എന്നിട്ട് ബിപിടെ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടോ
ബീ പ്പീടെ ഒരു മരുന്ന് ഗു ഡോക്ടർ തന്നിട്ടുണ്ട്. അത് കഴിക്കുന്നുണ്ടിപ്പം പ്പ ഇന്ന് ചെക്ക് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, കൊഴപ്പവൊന്നുമില്ലാന്നാ പറഞ്ഞ ഇപ്പൊ ഇനി ഒരു മോണിറ്റർ മേടിച്ചാലെ സ്ഥിരം നമുക്ക് നോക്കി അറിയാൻ പറ്റുഒള്ളൂ
ആഹ് ഹാഹ്, അത് നല്ലതാ ഒരു മോണിറ്റർ മേടിച്ച് വെക്കുന്നേ
ആഹ് ഇവിടൊരു മോനിറ്റർ മേടിച്ചു വെക്കോണമെന്നോർത്ത ഇരിക്കുന്നേ
ആഹ് അത് മേടിക്കണന്തായാലും മേടിച്ച പിന്നെ നല്ലതാ, വീട്ടിലൊരെണ്ണം ഒണ്ടെങ്കില് വീട്ടിലൊരണ്ണം വീട്ടിലൊരെണ്ണം ഒള്ളത് നല്ലതാ ഒരു മോണിറ്ററ്
ആഹ് അത് മേടി
ആ ഹ്
ഒരുങ്ങിയിരിക്കുന്നെ
എന്നാ കുട്ടികളൊക്കെ സ്കൂളി പോയോ
ഇന്ന് ഞാറാഴ്ച ആയത് കൊണ്ട് പള്ളി പോയി ഞങ്ങളെല്ലാരും വന്നതേ ഒള്ളു. ഇന്ന് സ്കൂളിലൊന്നും പോയിലല്ലോ
ആഹ് ആഹ്
ആഴ്ചയാണെേലും ഒരു
അത് ശെരിയാ ഉം
ഒക്കെ ആയിട്ട്, അടുക്കിപ്പറക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോണു
അഹ് ആഹ് ഞാറാഴ്ചയാണേലും നമുക്ക് ജോലി കൊറഞ്ഞിരിക്കത്തെന്നു ഇല്ലല്ലോ ജോലി അന്നും ചെയ്യേണ്ടതല്ലേ
എല്ലാ ദിവസവും ജോലിയ ഉം ഉം ന്നാ ശരി എന്നാല് ആഹ് ഞങ്ങക്കൊരു സിലിണ്ടർ ഗ്യാസ് കിട്ടിയാരുന്നു ആഹ് എന്നാ
ഉം ആഹ് ശരി എന്നാ ഓക്കെ പിന്നെ വിളിക്കാ